ഹലോ ലോ ആഹ് കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആഹ പിന്നെ എന്തോ ഉണ്ട് മഴയുണ്ടോ
ആഹ മഴ ഇവിടെ മഴയില്ല കർമ്മേകം ഉണ്ട് പക്ഷെ ഇതിനായിട്ടും പെയുന്നില്ല രാവിലെ മുതലുണ്ട്
ആ ആ ഇവിടെ രാവിലെ മുതൽ നല്ല മഴയാ
ആഹ
ഉം ഫുഡ്‌ കഴിച്ചാ
ഫുഡ് ആ ഫുഡൊക്കെ കഴിച്ച്
ആഹ പിന്നെ പഠി ആഹ ഞാൻ കഴിച്ചില്ല കഴിക്കണം
ആ അവിടെ എന്തുവാ കറിയൊക്കെ
മീൻകറിയും പിന്നെ ചക്ക വേവിച്ചതും ഒക്കെ ഉണ്ട്
ആഹ ഓക്കെ ഇവിടെ ഇന്ന് പിന്നായിരുന്നു പരിപ്പ് പപ്പടം ചിക്കൻ ആ അത്ര ഉണ്ടായിരുന്നു
ആഹ ആഹ പഠിക്കുവാണോ
ആ ഞാനിപ്പം പഠിക്കുവാ
ആഹ എന്തിന് പഠിക്കുവാ
ഇപ്പം ബി എസ് സി നെർസിംഗ്
അഹ ആഹ
ആഹ ചേച്ചിപ്പം പഠിക്കുവാണോ
പ്പ പഠിച്ചു കഴിഞ്ഞു
ആ ഓക്കേ ഓക്കേ
ആഹ പഠിച്ച് കഴിഞ്ഞ് ജോലിക്ക് ഇതായ തേക്കും പിന്നെ കുഞ്ഞായി യിപ്പൊ മോളിച്ചി വലുതായിട്ട് പോണം
ആ ഓക്കെ കേ എല്ലാവരും സുഖവായിട്ടിയിരിക്കുന്നോ
ആഹ സുഖവായിട്ടിരിക്കുന്നു
ഉം
പിന്നെ ക്ലാസ്സ്‌ ഒക്കെ എങ്ങനെ പോന്ന് ക്ലാസ്സ്‌ ഒക്കെ എങ്ങനെ പോന്ന്
ക്ലാസ്സ് ഒക്കെ അടിപൊളിയായിട്ട് പോന്നുണ്ട് ഞങ്ങക്ക് ഇനി എക്സാം എക്സാമിന്റെ പ്രിപ്പറേഷനിലാണ് എക്സാം ഈ വരുന്ന ഏഴാം തീയതിയാണ് എക്സാം
ആഹ ആ
അതെ അതെ
പിന്നെ ആരൊക്കെയുണ്ട് ആഹ ആരൊക്കെയുണ്ട് വീട്ടില്
വീട്ടില് ഞാന് അമ്മ അച്ഛൻ
ആ ആ ഒരാളേ ഉള്ള
ആ ഒള്ളു
ആ
ചേച്ചിക്ക് എങ്ങനെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ
ഏ
ചേച്ചക്ക് സിബ്ലിംഗങ്സ് ഒക്കെ ഉണ്ടോ
ആ എനിക്ക് അനിയത്തി ഉണ്ട്
ആഹ ഇയാളപ്പ എത്രല്ല പഠിക്കുന്നത് പഠിക്കുവാണോ അതോ
അത് വർക്ക് ചെയ്യുവാ.
ആഹ് ഓക്കെ
പിന്നെ വേറെന്തോണ്ട്?
വേറെ വിശേഷം എക്സാമിന്റെ പേടിയിലൊക്കെ ആണ് ഞങ്ങള ഫസ്റ്റിലത്തെ എക്സാമാ
ആഹ് ആഹ്
പിന്നെ ആഹ് അതെ അതെ
ആഹ് പിന്നെ വേറെ എന്തതുണ്ട് അവിടെ വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ
ആഹ് വീട്ടില് കൃഷിയും കാര്യങ്ങളൊക്കെണ്ട്
എന്ത് കൃഷി എന്താണ് ഉള്ളെ?
അവിടെ വാഴ കൃഷി ഓരോ സമയത്ത് ഓരോഓരോന്നാ നടുന്നെ നമുക്ക് എന്താണ് കറക്റ്റ് പറയാൻ പറ്റൂല്ല
ആഹ് ആഹ് അച്ഛനായിരിക്കുവല്ലേ കൃഷി ചെയ്യുന്ന അച്ഛനായിരിക്കുവല്ലെ
ആഹ് അച്ഛനാ കൃഷി
ആഹ് ആഹ് എന്തൊക്കെയുണ്ട് എന്തെല്ലാം ചെയ്യൂ ഇവിടെ?
അവിടെ ഇതരം വാഴകൃഷി ചെയും പിന്നെ ചീനി
ഓഹ്
അങ്ങനെത്തോടി
ആഹ് ആഹ്
ഉം
പിന്നെ ചേമ്പ് ചേന അങ്ങനെ ഇത് എല്ലാം ഉണ്ടാ?
ആഹ് അതൊക്കെയുണ്ട് അതൊക്കെയുണ്ട് ചീര ആഹ്
ചീരയുടെ സമയം കഴിഞ്ഞില്ലേ ഇപ്പൊ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
ആഹ്
എനിക്കറിയ എനിക്കതിനെ പറ്റി ഒന്നും അറിയത്തില്ല അച്ഛനല്ല നമ്മള് ഇടക്ക് വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെന്നാ ചെന്ന് അല്ലെങ്കിൽ ഇല്ല
ആഹ് ആഹ്
ആഹ്
പിന്നെ എല്ലാവരും കടന്നോ
എല്ലാരും ഇല്ലില്ല കിടക്കാൻ സമയം ആവുന്നല്ലേള്ളൂ എക്സാം ആയോണ്ട് എല്ലാരും ഭയങ്കര പഠിപ്പാ
ആഹ് ആഹ്
ആഹ്
പിന്നെ വേറെ എന്തോണ്ട്?
വേറെ
യാത്രയൊക്കെ പോകറുണ്ടോ? ടൂറെക്കെ പോവാറുണ്ടോ?
ആഹ് ടൂർ ഒക്കെ പോവാണ്ട്.
ആഹ്
ചേച്ചി പോകാറുണ്ടോ?
ആഹ് പോവാറുണ്ട്. കോളേജിനെ ക്കെ കഴിഞ്ഞോ ടൂറ് കഴിഞ്ഞോ?
കോളേജില് ഞങ്ങക്ക് ഫസ്റ്റ് ഇയർ ആയോണ്ട് ഇപ്പഴേ ഇല്ലേച്ചി ഫോർത്ത് ഇയറിലേ ഉള്ളൂ ടൂറ്.
ആഹ് ആഹ്
ആഹ് പിന്നെ ചേച്ചി ഇടയ്ക്ക് ടൂറൊക്കെ പോവാറുണ്ടോ?
ആഹ് എടയ്ക്കൊക്കെ പോകും ആഹ്
ആഹ് ഓക്കെ ആഹ് ആഹ് പിന്നെ
പിന്നെ വേറെ എന്തോ ഒണ്ട്?
വേറെ വേറെന്നാ ഇങ്ങനെയൊക്കെ പോന്നു.
പിന്നെ ഇപ്പം മഴയാണോ?
ഇപ്പം മഴയില്ല ഇവിടെ ഭയങ്കര തണുപ്പ
ആഹ് ആഹ്
ആ അവിടെ എങ്ങനെയാ ഇപ്പോഴും നല്ല മഴയാണോ?
ഇപ്പ മഴയൊന്നുമില്ല വൈകിട്ടൊക്കെ മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു.
ആഹ്
ഉം അവിടെ വെള്ളൊക്കെ നിക്കുവോ?
വെള്ളം ആഹ് കൊയപ്പില്ല.
ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചിടെ ഡ്രീം ജോബ് തന്നാണോ ചേച്ചി എടുത്താ അതോ ഫാമിലിയുടെ ഇത് വെച്ചാണോ എടുത്തെ? ജോബ് ചേച്ചീടെ ജോബില്ലേ
ആഹ്
അത് ചേച്ചിയുടെ ഇഷ്ടത്തിനാണോ ചെയ്തേ അതോ പേരൻസിന്റെ
അല്ല എൻ്റെ
ആഹ് ഓക്കെ ഓക്കെ എങ്ങനെയാ ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ.
ആഹ് ആഹ്
പിന്നെ പിന്നെ വേറെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവ ഇവിടെയിനി കുറച്ചും കൂടെ കഴിയുമ്പം പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡാണ്.
ഉം എങ്ങനെ പഠിച്ച് കഴിഞ്ഞോ?
പഠിച്ചാ ഫുള്ള് പഠിച്ച്കഴിഞ്ഞ് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാ മതി.
ആഹ് ആഹ്
ഇവിടെ ഫുള്ള് തണുപ്പായൊണ്ട് പെട്ടന്ന് ഉറക്കം വരും.
ആഹ് ആഹ്
ആഹ്
വെളുപ്പിനെ ഒക്കെ എഴുന്നേറ്റിരുന്നു പഠിച്ചാ കുറച്ചും കൂടെ നല്ലോല
ആഹ് മനസ്സിലാവും ആ ഇവിടെപ്പഴും ഞങ്ങള് നാലുമണിക്ക് എണ്ണിക്കാറാണ് പതിവ്
ആഹ് ആഹ്
ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായോണ്ട്- എല്ലാരും എല്ലാരുടെ ഫോണിലും അലാറം വെക്കും ഒരുമിച്ചിരുന്ന് അടിക്കുമ്പോ- ഇറിട്ടേഷനല്ലേ അപ്പൊ നമ്മള് പെട്ടെന്ന് അങ്ങ് എല്ലാണ്ണം കൂടി എണ്ണീറ്റിട്ട് പോയി മൊഖ ക്കെ കഴുകി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് വന്നിരുന്ന് പഠിക്കും
ആഹ് എല്ലാരും കോൺഫറൻസ് കോളി ഇട്ടിട്ടാണോ പഠിക്കുന്നെ
അല്ല ഞാനിപ്പോ ഹോസ്റ്റലിലാ അപ്പൊ ഞങ്ങടെ റൂമില് ഞങ്ങളെല്ലാരും കൂടിരുന്ന് പഠി
ആഹ് ആഹ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുവാല്ലേ
ആഹ് അതെ അതെ ഹോസ്റ്റലിന്ന് ഞാൻ നാട്ടിലല്ലേ ചെച്ചി നിന്ന് പഠിക്കുന്നേ
അല്ല അല്ലേ
അല്ല അല്ല പൊറത്താ
ആഹ് ആഹ് ഫുഡൊക്കെ ഹോസ്റ്റലില് ഫുഡൊക്കെ എങ്ങനുണ്ട് നല്ല ഫുഡാണോ
അടിപൊളിയാ ആ ഫുഡ് കൊഴപ്പൊന്നുല്ല ഫുഡൊക്കെ അടിപൊളിയാ
ആഹ് ആഹ്
കയിക്കാൻ പറ്റും
ആഹ് ആഹ്
ആഹ്
നല്ല ഫുഡാല്ലേ
ആ പക്ഷെ ഇടയ്ക്കൊക്കെ മോശവാറുണ്ട് നല്ല ഫുഡ് ആ നല്ല ഫുഡാ ആ പക്ഷെ ഇടക്കൊക്കെ മോശമാവാറുണ്ട്
ആഹ് ആഹ് എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ ഫുഡ്
ഫുഡ് ആ രാവിലെ ചെലപ്പോ ഇഡലിയും സാമ്പാറ്- പിന്നെ ഉപ്പുമാവ് പുലാവ് ഗീറൈസ് അങ്ങനെ വല്ലതുവായിരിക്കും
പുലാവ് എന്താണ്?
പുലാവ് നമ്മളില്ലേ ഒരു ചോറ് ഒരു- ബിരിയാണി റൈസ് പോലത്തെ- ഉള്ള റൈസില് ഓരോ പൊടികളൊക്കെ വാരിട്ട് എളക്കി അങ്ങ് തരും
ആഹ് ആഹ്
അത്
ആഹ് ആഹ്
അതൊക്കെയാ രാവിലെ പിന്നെ ഉച്ചക്ക് സാധാരണ കിട്ടുന്നോലെ ചോറെന്നെ
ആഹ് ആഹ്
നൈറ്റും ചെലപ്പം ചോറായിരിക്കും അല്ലെങ്കിൽ ചപ്പാത്തി-
ആഹ് ആഹ് എങ്ങനെയ റൂം അവിടെ വാ അതിന്റെ എങ്ങനാ ഫീസൊക്കെ എങ്ങനാ
എന്നാ കേട്ടില്ല
അതിനവിടെ പൈസയൊക്കെ എങ്ങനെയാ അടക്കേണ്ടിന്നെ
അടയ്ക്കേണ്ടത് ഞങ്ങൾക്ക് ഈ ഒരു വർഷം ഈ ഒരു- ആറു മാസത്തേന് ആണെന്ന് തോനുന്ന് അയ്യായിരം രൂപ
ആഹ് ആഹ് ഹോസ്റ്റൽ ഫീ എല്ലാം കൂടി
അല്ല അല്ല ആ ഫസ്റ്റ് സെമ്മില് ഫസ്റ്റ് ഇയറില് ഞങ്ങക്ക് ഹോസ്റ്റൽ ഫീസ് അയ്യായിരം രൂപ കൊടുത്താ മതി
ആഹ് ആഹ്
ഓക്കെ
പിന്നെ അത് ഓരോ വർഷം അതനുസരിച്ച് പിന്നെ കൊടുക്കണം അല്ലേ
ആഹ് അതെയതെ ഇനി അടുത്ത ഇപ്പ ഞങ്ങളെ- ഈ ആ ഈ മാസം പാതി ആവുമ്പോ ഞങ്ങെളെന്തായാലും സെക്കന്റിയറിലോട്ട് പോവാ പ്പം ആ സെക്കൻഡിയറാകുമ്പോ ഞങ്ങക്ക് ബാക്കി ഏഹ് ഒരയ്യായിരം രൂപയും കൂടെ കൊട്ത്താ മതി ഒരു വർഷ ങ്ങനെ നാല് വർഷം അയ്യായിരം രൂപ വെച്ച് കൊട്ത്താതി ഹോസ്റ്റൽ ഫീസ് മാത്രം.
അഹ് അഹ് അവടെ ഹോസ്റ്റലി ഫോണ് വെക്ക്യൊന്നും വേണ്ടലെ അങ്ങനെന്നുമില്ല.
ആഹ് ഇല്ലല്ല അത് ഞങ്ങള് ഫസ്റ്റിയറിലായോണ്ട് അങ്ങന എങ്ങനാ പഠിക്കേണ്ട അങ്ങനൊന്നും ഞങ്ങക്ക് നല്ലോല്ലറിയത്തില്ലല്ലോ അപ്പൊ അവര് ഫോൺ ആഹ് അസൈമെന്റോ അത് ഇതും ഒണ്ടായോണ്ട് ഫോൺതരും.
ആഹ് ആഹ്
നെസ്റ്റ് സെമ്മ് എങ്ങനാന്നറിയത്തില്ല ഫോണ് മേടിച്ച് വെക്കുന്നൊക്ക്യാ പറയുന്നേ.
ആഹ് ആഹ്
ഉം
ഞാനും ഹോസ്റ്റലിൽന്ന് പഠിച്ചിട്ടുണ്ട് അതാ ഞാൻ ചോയ്ച്ചേ ഞങ്ങളവടെ പത്ത് മണി കഴ്ഞ്ഞാ തരത്തില്ല ഫോണേ.
ആഹ്
പത്ത് മണി കഴിയുമ്പോമേടിച്ചു വെക്കും പിന്നെ രാവിലെ ആറ് മണിയാവുമ്പഴേ തരൂ.
ഉം ഇവടെ അങ്ങനൊന്നു ഇല്ല അതൊണ്ട് സമാധാനം.
ആഹ്
ഉം
പിന്നെ ഏഹ് ഡ്രെസ്സൊക്കെ അലക്കാനും കുളിക്കാനുള്ള തൊക്കെ അവടെ തന്നുണ്ടല്ലേ ഡ്രസ്സലക്കാനൊക്കെ അവട തന്നെ അയ്ൻ്റെതുണ്ടല്ല സൗകര്യല്ലാം ആഹ് ആഹ്‌
ഉം
പിന്ന പിന്നെ ഹോസ്റ്റലിലെ വിശേഷങ്ങളെന്തൊക്ക്യ?
ഹോസ്റ്റല് ല്ലെ വിശേഷം ആഹ് ഹോസ്റ്റലിലങ്ങനെ വിശേഷൊന്നുല്ല സ്റ്റല്ലിങ്ങനെ ഒരേ പരിവാട്യായിട്ട് പോവ്ന്ന് ഇന്ന് ഔട്ടിങ് കി ട്ടാ അപ്പൊ ഇന്ന് ഫുള്ള് പാദിസമയം വെളിയിലായിരിക്കും ജസ്റ്റ് ഫുഡയ് ക്ക്യാൻ വേണ്ടി എറങ്ങ്യതാ പിന്നെ ഓരോ സ്ഥലവും കണ്ട് കണ്ട് കണ്ട്
ആഹ് ആഹ്
അങ്ങനങ്ങ് പോയി ആഹ് ഓക്കെ ഓക്കെ ബൈ ബൈ
ആഹ്